വിളിക്കാനെട്ടോ
എന്താ കാണിക്ക്ണേ
ആഹ് എന്താന്നറിഞ്ഞൂടാ
ഇപ്ട്ത്തെ കോളിങ്ങ് കഴിഞ്ഞിക്ക്ണ്ന്ന് വെച്ചാ
ഇല്ല അങ്ങനെയല്ല കാണിക്കുന്നേ വേറെന്തോ ആണ് കിട്ടണേ ഇല്ല ആഹ് എന്താന്നാവോ നോക്കാം ചെലപ്പോ വിളിക്കുമ്പോ ചെലപ്പോ ഈ റേഞ്ച് മഴക്കല്ലേ അതൊക്കെയായിരിക്കാം.
അതെ അതെ
ഹും പിന്നെ നമ്മുടെ കൂടെ പഠിച്ച മാഷമാരെയൊക്കെ ആരെങ്കിലും കാണാറുണ്ടോ നമ്മുടെ
ഇല്ലാ ഇല്യടോ മാഷ്മാരൊന്നും കണ്ടിട്ട് കൊറേയി ആരിം കാണലില്ല പഠി പൊന്നേന്റെഷം പിന്നെ
ഉം നിനക്ക് ആരേം ഓർമ്മയില്ല
ഞാന് ബാബുരാജ് സാറെ ഒരീസം കണ്ടിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം അത് അവരിവിടെ അടുത്തെന്നെള്ളതാ
ആഹ്
ഉം
ഞാൻ പിന്നെ ഇടക്ക് വീട്ടിലൊക്കെ പോണ കാരണം എടക്കിടക്കൊക്കെ കാണാറുണ്ടായിരുന്നു. പണ്ട് മലയാളം പഠിപ്പിച്ചിരുന്ന ഒരു തങ്കമ്മ ടീച്ചറൊക്കെ ആ ടീച്ചറൊക്കെ ആ കെ മാറി ഓഹ് എന്തോരം തല്ല കൊണ്ടേക്കണ്. മറ്റേ എന്താണ് ഏഹ് രൂപകവും കൊറേ വൃത്തങ്ങളും കൊറേ ആവശ്യല്ലാത്ത എന്തൊക്കെയാ പഠിപ്പിച്ചേക്കണ് ഈശ്വരാ
അള്ളാ ഒരു ഏപ്ര ഏഹ് എന്താണ് എ സ്ക്വയർ ബി സ്ക്വയറൊക്കെണ്ടായിരുന്നല്ലോ
അതൊക്കെ എന്തിനായിരുന്നല്ലേ ശോ എന്തോരു സമയം കളയാ കൈയും കാലും ഒക്കെ എടുത്ത് കൂട്ടിയിട്ടും എവടെ ഇതൊന്നും നേരെെയവണ്ടായിരുന്നില്ല.
അതൊന്നും എവടീം ഉപകരിക്കാ
ഹാ അതെ അതെ പിള്ളേരും അതൊക്കെ തന്നെ ഇപ്പൊ പഠിക്കണത് നമ്മക്ക് ഉപകാരപ്പെടി അല്ല ഉപകാരം പെട്ടില്ലന്ന് വെച്ചാ അത് നമ്മളെ കൊഴപ്പം കൊണ്ടായിരുന്നു അതുപോലെ പഠിക്കാൻ പോയിരുന്നെങ്കി ചെലപ്പോ ഉപകാരപ്പെ പറയാ നമ്മളന്ന് പഠിച്ചില്ല
ആഹ് വല്യ വല്യ ക്ലാസ്സുകളിക്കൊക്കെ അത് ചിലപ്പോ വേണ്ടി
പോയേനെ ഇത് നമുക്ക് അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല ഹ ഹ ഹ് ഒന്നോർത്ത ഭാഗ്യം
അതെ അതെ ഇപ്പത്തെ ഒന്നാം ക്ലാസ്സിത്തെ കുട്ടികൾക്ക്ന്നെ നാല് അഞ്ചില് അന്ന ത്തഞ്ചിലൊക്കെ പഠിപ്പിക്കണതാണല്ലോ പഠിപ്പിച്ചൊട്ക്ക്ണ്
ക്ക് എ ബി സി ഡി ഒക്കെ ഏത് ക്ലാസ്സിലാ പഠിച്ചത് നാലാം ക്ലാസ്സിലൊക്കെ വെച്ചാണ് ചെറിയ ആഹ് നാലിലും അഞ്ചിലൊക്കെ ക്കെണ് വലിയ അക്ഷരം ചെറിയ അക്ഷരം എന്നൊക്കെ പറഞ്ഞ് നമ്മള് എഴുതി പഠിച്ചി ഇപ്പോഴത്തെ പിള്ളേര് മറ്റേ ജനിച്ചു വീഴുമ്പോഴേ അതൊക്കെ പഠിച്ച് സെറ്റായിട്ടാണ് വരുന്നത് പിന്നെ ഒന്നാം ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും കൂട്ടി എഴുതാനും എല്ലാം പഠിച്ച്
അതന്നെ അതന്നെ
ഉം നമ്മക്ക് അതൊന്നും വേണ്ടി വന്നില്ല പിന്നെ നമ്മള് അതൊക്കെ പഠിപ്പി ക്കാ നമ്മളെ കാരണന്മാർക്കും അതിനുള്ള അറിവൊന്നും ഉണ്ടായിരുന്നില്ല അത് വേറൊരു സത്യം
അത് ശരിയാണ്
ആഹ് ആഹ്
അവർക്ക് തീരെ അയിന്ള്ള കഴിവുണ്ടായിന്നില അതന്നെ
ആഹ്
ഉം
പിന്നേ നിന്റെ വീട്ട്കാരൊക്കെ നല്ല സ്നേഹത്തിലാണോ എല്ലാരും
ഏ ഏഹ് കൊപ്പൊന്നുല്ല
ആഹ് ഇവിടെയും അതെ കൊഴപ്പ ഒന്നൂല്ല നമ്മളൊന്നിനങ്ങടൂല്ല അതുകൊണ്ട് ആരും ഇങ്ങടൂല്ല ഒരു രണ്ടെ രണ്ട് കൂട്ടരൊരുതിലങ്ങട് പോവാ
ആഹ് അതന്നെ ഞമ്മള് നിക്ക്ണ പോലെയാണ് ഞമ്മള് നിക്കണ പോലെ
ആ അതെ അതെ ഇ ഇപ്പഴത്തെ കാലത്ത് പെൺപിള്ളേരൊക്കെ കല്യാണം കഴിച്ച എല്ലാരും അവരൊക്കെ ഏ പിള്ളേരൊക്കെ പൊറത്താണ് ഇപ്പേതെങ്കിലും പിള്ളേര് നാട്ടില്ണ്ടോ ഞങ്ങളെവിടെയൊന്നും ഒരാ ഒരു പിള്ളേരൂല്ല ഞങ്ങടിവിടെ വീടിന്റെ അടുത്തൊക്കെ എത്ര വീട്ടിലാണ് അപ്പൂപ്പനുംഅമ്മൂമ്മയും ആ അല്ലെങ്കി അവ്ടുത്തേ ആ പിള്ളേര് പറയും അമ്മേ ആന്റി അങ്കിളുമാത്രേള്ളൂ അവ്ടെന്ന് ബാക്കി മക്കളൊന്നുല്ല കാരണം എല്ലാവരും പൊറത്താണ് കൊറേ വീട് നോക്കാനായിട്ട് കാവലായിട്ട് നി നിക്കുന്ന പോലെ കൊറെ അപ്പൂപ്പനും അമ്മൂമ്മമാരുണ്ട് അല്ലാതെ പിള്ളേർ ആഹ് പിള്ളേറ ക്കൊന്നും പിന്നെ ഇങ്ങട് വരണ്ടല്ലോ പോയി കഴിഞ്ഞാ പിന്നെ പോയ വഴിയാണ് അവര് പിന്നെ അവിടാ തന്നെ കല്യാണം കഴിച്ച് പിള്ളേര് അവിടെ സെറ്റാവും പിന്നേ ഉം നാട്ടിലേക്ക് ഒരു തിരിച്ച് വരവും പിന്നിവിടത്തെ ഇതൊന്നും അവർക്ക് തല്പ
ദൂരത്ത്ക്ക് കല്യ എ പഠിക്കാം പോണ കുട്ട്യോള്ല്ലേ
ആ അതെ അതെ ഞങ്ങളി ആ അതെ അതെ ആരും പണ്ടൊക്ക പേടിയാണ് കാരണവംമാർക്ക് വിടാനായിട്ട് പിള്ളേരെ അയ്യോ അങ്ങട് പോയന്താവും ഇങ്ങട് പോയ എന്താവും
ഇപ്പത് പാവങ്ങള് ഈ അ വയസ്സായ അച്ഛനുമ്മയും അവരൊക്കെണ്ട് എന്താപ്പൊ അവരൊക്കെവസ്ഥ
ഇപ്പൊ മരിച്ചാ പോലും കാണാം പോലും ചിലപ്പോ വരാനായിട്ട് ഇവര് പറ്റൂല വെറ്തെ വളർത്തിതാക്കിട്ട് ക്കവര്ടെ എന്താ പറ്യാ നല്ല കാലം ആ ആ ഒരു കാലം വെരുമ്പോ ആഹ് അവരെ സ്നേഹിക്കാനും നോക്കാനും ആരു ണ്ടാവൂല കൊറെ കാശ് കൊട്ക്കാനായിട്ട് മക്കള്ണ്ടാവും കാശ് മാത്രം പിന്നെ ചെലപ്പ സ് ആഹ് ഏതെങ്കിലും മറ്റേ നേഴ്സുമാരെക്കെ നിർത്തിക്കൊടുക്കും. സ്ശ്രൂഷിക്കാൻ വേണ്ടിട്ട്
അവര് ചെൽപ്പൊ നോക്കുല്ലങ്ക്
ആഹ് ഇല്ലെങ്കില്ല അതെ യതെ അവരുടെ അ അത് ഇവരുടെ ഭാഗ്യം പോലെ അല്ലാതെ ഏത് മക്കളാ വന്നിപ്പോ നോക്കണത് പണ്ട പണ്ടൊക്ക്യല്ലേ ഒന്ന് വന്നാ വയ്യാണ്ട് വന്നാലും ഹോസ്പിറ്റൽല് കൂടെ നിക്കാനും ഏഹ് എല്ലാം ചെയ്ത് കൊട് ക്കാനൊക്കെയായിട്ടു മക്കളൈ ഇപ്പാരൂല്ല ആർക്കു ആർക്കൊന്നിനു സമയോല്ല.
ഉം എന്താ ചെയ്യാ?
കാലം മാറി ഇനിയൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യല്ലേയ് മറ്റേ എന്താ പറയാ വേറെ രാജ്യങ്ങളില്ള്ള പോലെ അങ്ങൻത്തൊരു ഇതൊക്കെ വരാ ആ അവരേയ്ക്കങ്ങനെയല്ലേ അതായത് ര് പ പത്ത് വയസ് വരെയൊക്കെയഅല്ലേ അച്ഛനും അമ്മേ നോക്കുന്നുള്ളൂ അത് കഴിഞ്ഞ് പിള്ളേര് സ്വന്തം കാര്യം നോക്കി അവരുട ഇത് വരുമാനമാർഗ്ഗോം കണ്ടെത്തി അവര് ജീവിച്ചോളണം.
അവര് പോവും ആ എന്നെ ഇനിയിപ്പോ അമ്മളെ കാലത്തൊക്കെ എങ്ങനെണാവോ ഇതിൽക്കപ്പോ
അതെ യതെ അതല്ല നമ്മടെ മക്കൾക്കൊക്കെരു പാത്രം കഴ്കാൻ പർഞ്ഞാലും ഒരിതൊക്കെ പർഞ്ഞാലും മടിയാണ് പക്ഷെ ഇനി ഈ പിള്ളേര് വല്ല ഗൾഫ് പൊർത്ത് പൊറ രാജ്യങ്ങളില് പോയി പഠിക്കാൻ പോയാ പഠിക്കാൻ പോണൻ്റെടെയിലും ജോലി യ്യെണ്ടേ അവടെ ചെന്ന് പിള്ളേര് ചെയ്യാൻ പോണെ ഈ പണിയൊക്ക്യാ അന്നേരം അവര് ചെയ്യും. ഇപ്പൊ വീട്ടിലൊരു ചെറിയ പാത്രട്ത്ത് അപ്പർത്തേക്ക് വെക്കാൻ പർഞ്ഞാ പോലും പിള്ളാർക്കൊന്നും
ഓല് ആന്നെ തിന്ന പാ ത്രം കൂടി അവടെ ട്ട് പോവും ഇന്റെ മോളൊക്കെ ആ അടിച്ചേരി തൊടക്കും അല്ലാതൊന്നും ഒരു പണിം ഉം വല്ലാ ഒന്നും ചെയ്യൂല ഇപ്പൊന്നർഞ്ഞ ഇപ്പത്തെ കുട്ട്യെൾക്കൊക്കെ ജോ ലിണ്ടാവണ കാരണം അവരെ അമ്മളൊരുക്കി പറഞ്ഞേക്കണം അങ്ങൻത്തെ അവസ്ഥെണ്. വെല്ല്യെ കുട്ട്യെളായാല് ഇബരൊക്കെ പ്രായത്തില് അമ്മള് ഞാനൊക്കെ ഇബളെ ഇന്റെ മോ പ്രായത്തിലൊക്കെ പ്രസവിച്ചിനി.
അതെ എന്തൊക്കെ ജോലി ചെയ്യാല്ലേ എന്തൊക്കെ ജോലികള് ചെയ്യണമായിര്ന്ന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണയിര്ന്ന്. ഒരു വീടിന്റെ ഉത്തരവാദിത്തം മുഴുവനും കൂടി ആ ഒരാളുടെ തലയിലേ ക്കെട്ത്ത് നമ്മള് ആ ഒരു നമുക്കൊരു പരിചയുല്ലാണ്ട് നമ്മള് പിന്നെ ആ വീട്ട്കാര്യങ്ങളും കെട്ട്യൊന്റെ കാര്യോം മക്കടെ കാര്യോം എല്ലാം നോക്കണം നമ്മൾക്ക് എന്ത് ത്ണ്ടായി ട്ടാണ് എന്തറിവ്ണ്ടായിട്ടാണ് പക്ഷെ ഇപ്പഴ്ത്തെ പിള്ളേര് ഒരു മു പ്പത് വയസ് വരെയൊക്കെ നല്ല സുഖമായിട്ട് ജീവിച്ച് കാശ് സമ്പാദിച്ച് അവര്ടെ ആഗ്രഹങ്ങളും ഇഷ്ടത്തിനൊക്കെ ജീവിച്ച് കഴിഞ്ഞിട്ടാണ് പിള്ളേര് കല്യാണത്ത് കുറിച്ച് ചിന്തിക്കണെ ഒരു വശം നോക്ക്യാ അതെന്ന്യാ നല്ലത് നമക്കാകെ ജീവിതം അതടിച്ച് പൊളിച്ച് ജീവിക്കാലാ. ഇപ്പൊ പിള്ളേരോട് കല്യാണത്തിന് എന്തിനാണ് കല്യാണം കഴിക്ക്ണെ എന്താണയ്ന്റെ ആവശ്യന്നാണ് ചോയ്ക്ക്ണെ
അവര് ഫുള്ള് ദുല്മും ചെയ്യ്ണ്ടേ
ആഹ് ഒന്നും ചെയ്യില്ല അല്ല അവര് പറിണെതെല്ലാം മറ്റേ എഹ് ആവശ്യ കാശ് ണ്ടെ കൊഴപ്പല്ലല്ലോ അട്ക്കളപ്പണി ചെയ്യണ്ട വേണേ ജോലിക്കൊരാളെ നിർത്താം. അല്ലെങ്കി പൊർത്ത്ന്ന് ഭക്ഷണം കഴിക്കാം. അല്ലെങ്കി മറ്റേ ഓർഡറെയ്താ വരാനായിട്ട് ഇണ്ടല്ലോ സ്വിഗ്ഗിം സൊമാറ്റോ എന്ത ക്കെ സാധനങ്ങളാണ് ഞങ്ങടെ ഇവിടെ റോഡിലേക്ക് ഇറങ്ങിയാ ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് ഉള്ളേരിയാണ് ടൗണിലൊന്നും അല്ല പക്ഷെ എന്നാ പോലും ഞങ്ങളുടെ വഴിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞ എത്ര വണ്ടികളാണ് പോണത് ഈ ഭക്ഷണവായിട്ടേ അത് രാത്രിന്നില്ല പകലന്നില്ല എപ്പോഴു ഇത് തന്നെ. അതുപോലെന്നെ സാധ ഞങ്ങളും എല്ലാം പണ്ടത്തെ പോലെല്ലല്ലോ നമ്മളൊരു സാധനം വാങ്ങിക്കണം എന്ന് വിചാരിച്ച എത്ര നാൾ ആഗ്രഹിച്ചാണ് സാധനം വാങ്ങണം ഇപ്പ അതൊന്നും അല്ലല്ലാ. ആ ഒരു സാധനം ഇഷ്ടപ്പെട്ടു അപ്പത്തന്നെ ഫോണില് നോക്കി അപ്പതന്നെ അതിന് ബുക്കയ്തു സാധനം വന്നു അപ്പൊ തന്നെ അട്ത്തെ സാധൻത്തിന് വീണ്ടും കൊടുത്തു. കാശ് മാത്രം മതിയല്ല എല്ലാം മുന്നിലെത്തും അത്രയും സുഖകരമായ ജീവിതപ്പ ഉം കുട്ടികളി തെ കിടക്കാനായിട്ടോ ഓരോ ഒരാള് വന്ന് കിടന്നു ആഹ്‌ ആഹ അതെ അതെ അത് ശരിയാണ്
ഉം. പിന്നെ ഉം എന്നിട്ട് ഈ വ എത്ര ഏ എത്ര ആ എത്ര വെയിറ്റ് ഉണ്ട് ഇപ്പ ഇജ്ജ്
എനിക്കുണ്ട് തൊത്ത് തൊണ്ണൂറ് കിലോ ഇണ്ട് ഞാനും ഞാനും ഭയങ്കര ഭക്ഷണം കഴിക്കു നന്നായിട്ട് ഭക്ഷണം കഴിക്കും
ഞാൻ ഓവറായിട്ട് കഴിക്കൊന്നുല്ല പക്ഷെ നല്ല വെയിറ്റ് കൂടും
ഞാൻ എ യോ എനിക്ക് എന്താ പറയാ എനിക്ക് രാവിലെയു ഉച്ചയ്ക്കൊന്നും അങ്ങനെ നിർബന്ധല്ല കഴിക്കണന്ന് ചില ഞാൻ ഒന്ന് കഴിക്ക പക്ഷെ രാത്രി എനിക്ക് കഴിക്കണം പക്ഷെ ശെരിക്ക് രാത്രിയല്ലേ നമ്മള് ഭക്ഷണം നന്നായിട്ട് നിയന്ത്രിക്കേണ്ടത് ചെറുതായിട്ട് കഴിക്കണന്നല്ലേ പറയണേ രാത്രി എനിക്ക് എ ആ എനിക്ക് രാത്രിയാണ് നല്ല കറികളൊക്കെ കൂട്ടി രാത്രിയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഇവിടെ വെയിക്കുന്നതൊക്കെ രാത്രിയാ. അപ്പൊ ഈ രാത്രിയാണ് ഭക്ഷണങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കിട്ട് ആഹ് അപ്പൊ പിള്ളേർക്കൊക്കെ കൊടുക്കുന്ന സമയ ആവുമ്പോഴ്ത്തേക്കും അപ്പ ചൂടോടു കൂടി കിട്ടുമ്പോ അപ്പൊ കൊതിയ അപ്പൊ കഴിക്കും ശരിക്ക് രാത്രി ഫുഡ് കുറച്ച് കാലേ നമുക്ക് ഭക്ഷണം ഇത് താ വേ വണ്ണം കുറയത്തുള്ളൂ ഭഷ് ത് രാത്രി
ജ്ജ് ഇപ്പ ദൂരത്ത് പോയി. ആ ദൂരെ സ്ഥലത്ത് പോയി പട്ട കാരണം ഇപ്പൊ അവിടുത്തെ ശീലങ്ങളായി.
ആഹ് അതെ അതെ.
ആഹ് പിന്നെ എന്ത്‌ പറയാ ആ ഒരേ ഒരു ജീവിതം അതങ്ങട്ട് ആസ്വദിച്ച് ജീവി ക്കാ നന്നായിട്ട് ഭക്ഷണം കഴിക്ക്യ അസുഖം വരുമ്പൊഴല്ലേ അപ്പൊ നോക്കാം എന്തായാലും ഭാവിൽ ഷുഗറും പ്ലെ പ്രഷറും കൊളസ്ട്രോളും ഇതൊക്കെ ഇണ്ടാാവാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പൊ പിന്നെ ഇപ്പഴാ നമ്മൾ ഇതൊക്കെ വേണ്ട നല്ല നല്ല ഭക്ഷ നോക്കെ വേണ്ടന്ന് വെച്ച് കഴിഞ്ഞാ അന്നേരവും കഴിക്കാൻ പറ്റില്ല ഇപ്പഴും കഴിക്കാൻ പറ്റില്ല അപ്പി ഇപ്പൊ കഴിക്കാം ബാക്കി വരുന്നടു വെച്ച് കാണാം അല്ലാതെ വരുന്ന് പറഞ്ഞു കഴിക്കാതിരുന്നിട്ട് വല്യ കാര്യമൊന്നുല്ല. കാന്നം നമ്മൾ ഇതൊക്കെ കഴിച്ച് തുടങ്ങിയത് ഇപ്പോഴല്ലേ പിള്ളേരെ പോലെല്ലല്ലോ ജൻസിപ്പളെ ഏ നല്ല നല്ല ടേസ്റ്റ് ഇതൊന്നു അല്ലല്ലോ നമ്മള് കഴിച് കഴിച്ചൊണ്ടിരുന്ന കപ്പയും മാങ്ങേയും ചേനയും ചേമ്പും ഇതൊക്കെയല്ലേ നമ്മള് കഴിച്ചുകൊണ്ടിരുന്നെ ഇപ്പോഴല്ലേ ഇതൊക്കെ
പശേ അയിന്റെ ടേസ്റ്റ് വേറെ ഒന്നാണ് ട്ടാ അത് വാണം പറയാൻ.
ഇതിനൊന്നും അന്ന് ടേസ്റ്റ് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അതിനൊക്കെ ടേസ്റ്റ കാരണം കിട്ടാനില്ല.
ആ ആ ആ ആ
ആഹ് പിന്നെ എന്നാ ശരി നാളെ വിളിക്കാ ന്നാ. ഏഹ്
ആഹ് അല്ല എന്നായിക്കോട്ടെ തീര്ക്കിലാവൂലെ?
ആഹ് ഇനിയിപ്പൊ കിടക്കാന്നോർത്ത.
ആഹ്.
ശരിയെന്നാ ഓക്കെ ആഹ്.
ഓക്കെ.
പിന്നെ ഹലോ ആഹ്.